ഹലോ ആഹ് എന്തോണ്ടൂ പറയാ മോളെ
ആഹ് എന്താ ഇങ്ങനെ ഇരിക്കുന്ന്
എന്തെടുക്കുന്ന് ഊണൊക്കെ കഴിഞ്ഞോ അ
ആഹ് കഴിഞ്ഞ് ത്താഴൊക്കെ കഴിഞ്ഞ് അവിടോ ഹലോ ആഹ ഹാ
എല്ലാ റെഡിയാ
ആ റേയ്ഞ്ചിന്റെ പ്രശ്നമുണ്ട് കേട്ടോ ഹലോ
ആഹ് വിടെ റെഡിയാ ത്താഴൊക്കെ റെഡി ആവുന്നതേ ഒള്ളൂ
ആണോ
കൊറേ മീൻ മേടിച്ചൊണ്ട് വന്നൂ അത് വാങ്ങി കൊണ്ട് വന്ന് കറി വെച്ച് ട്ടി കടി ഇഞ്ചി
ആഹ്
ഹ ഹലോ ക്ലിയറാവുന്നില്ലേ ക്ലിയാറാവുന്നുണ്ടോ
ഇപ്പ കേൾക്കുന്നു ഇപ്പ കേക്കുന്നു
ഹലോ ആഹ് ആഹ് ആഹ മീന് കുറെ വാങ്ങിക്കൊണ്ട് വന്ന് വെട്ടിക്കഴകി കറി വെച്ചു അതേ ഉള്ളു
ആണോ ആ ഹാ ആഹ ആഹ ഉണ്ട് ഉണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ എല്ലാരും അത്താഴം കഴിഞ്ഞ് കിടക്ക്ന്ന് കിടന്ന് അതാ നമ്മളിവിടെ നേരത്തെ കഴിക്കും
ഓ എന്നാല ഒരു സന്തോഷമുണ്ട് നാളെ ആ യാത്ര സൗജന്യണ ല്ലോ പിന്നെരു മനസ്സിനൊരു സന്തോഷോണ്ട്
ആഹ ശരിയാ പക്ഷെ എന്നാലും സമയത്ത് ത്തിന്റെ ഇതൊക്കെ ഇല്ലേ വെളുപ്പിനെ പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാാവത്തില്ല നിശ്ചിത സമയമൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് കേട്ട്
ആഹ ഉണ്ട് ഉണ്ട് അത് ഓഫീസിലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേ
ആഹ
ആഹ് വൈകീട്ടൊക്കെ കൊഴപ്പൊല്ല്യ
ആഹ വൈകീട്ട് കൊഴപ്പല്ല എന്നാല് രാവിലെ നമ്മള് പോകുമ്പോ
ആഹ് രാവിലെ ഇല്ല ആഹ രാവിലെ ഒൻപത് മണിക്കന്നൊക്കെയാ പറയുന്നത് എന്നാന്ന അറിയത്തില്ല
ആഹ അതാ
അപ്പോൾ സ്കൂൾ കുട്ടികളുടെ തെരക്കല്ലേ അതുകൊണ്ടായിരിക്കാം അത് കഴിഞ്ഞിട്ട് സർവീസുള്ളാെന്ന് തോന്നി
നല്ലതാ
ഉം യാത്ര പോകുന്നവർക്ക് നല്ലതാ
ഉം ആ
ആ നാളെ ജോലിക്ക് പോണ്ടിട്ട എല്ലാതും ഒതുക്കി വെക്കുവാ
അതെല്ലേ ആഹാ എല്ലാരും കഴിക്കുവാണോ
ആ എല്ലാരും കഴിക്കാനിരിക്ക്ന്ന്
ആ
അ ആ
ആ കുട്ടികളൊക്കെ നേരത്തെ കഴിച്ചിട്ട് കിടന്നോ അതോ
ആ കുട്ടികളൊക്കെ പഠിക്കുന്നു പഠി പഠത്തവാ പഠിക്കുന്നുണ്ട് പടിച്ചിട്ട് അവരൊക്കെ കിടക്കണമെങ്കി പന്ത്രണ്ട് മണി ആകും
അതെല്ലേ
ഉം എന്നണ്ടെക്ക് അവർക്കൊന്ന് രാവിലെ പോകേം വേണം രാവിലെ ഒത്തിരി യാത്ര ചെയ്തിട്ട് വേണം കോളേജിലൊക്കെ ഇപ്പൊ കൊറേ ദൂരമുണ്ട്
ആ ആ അപ്പം വ വരാനും വൈകുവല്ല വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേന
ട്ട് വരാൻ ആർ മണിയാവും രണ്ട മൂന്ന് ബസ്സ് കറി ഇറങ്ങി പോണം മഴയാവുമ്പോ ബുദ്ധിമു ട്ട മഴയാകുമ്പോഴേ ഒരുപാട് ബുദ്ധിമുട്ടാ
ആ ആ
അന്നേര യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടും ആ
വണ്ടി ഉണ്ടോ അതോ ബസ്സിനന്നോ
ആ ഇല്ല ഇല്ല വണ്ടിയൊന്നുംല്ല രണ്ടി കൊറച്ച് ബസ് സർവീസ് ഉള്ളടടുത്ത് കൊണ്ടുവെച്ചിട്ട്. ബിസിനവും
അതെല്ലേ ആ ആ ആ ആ ഇപ്പ എല്ലാം അങ്ങ ചല വാണ്.
മ് ചെലവാണ് ചെിലവാണ് കുട്ടികള് പഠിക്കല്ലേ അപ്പ. ചെലവാണ്.
അതെല്ലേ ആ ഓ പിന്നെ ഇങ്ങന ഇക്ക്ന്ന് എല്ലാം തയ്യാറാക്കിയിട്ട് കിടന്ന്. രാവിലെ പോണം വെളുപ്പിനെ പോണം അപ്പം എല്ലാം തയ്യാറാക്കി. ക്കിട്ട് കിടന്നു.
മ്
ആ
മ്മ് കഴിഞ്ഞോ?
ആ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കിടക്കുവ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് കിടന്ന്.
മ് എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചിരുന്ന രാവിലെ കിച്ചണി കേറുമ്പോ എളുപ്പവാ.
അതെ അതെ പിന്നെ നമ്മൾ എണ്ണിക്കാൻ താമസിച്ചാലും പ്രശ്ന ഇല്ലല്ലോ. ല്ലോ അതല്ല പിന്നെ- രാവിലെ ആണെങ്കി അങ്ങ് ബുദ്ധിമുട്ട് ഇപ്പൊ രാത്രി പകുതി ജോലിയും കഴിഞ്ഞിട്ട് കിട- ന്നാ പിന്നെ ഒരു സമാധാനം.
ഉം അതെ അതെ.
അതെ മ്. അതാ അങ്ങനെ-
മ്
ആ പിന്നെന്തോ?
പിന്നെ ഇങ്ങനെ പോവാന്ന് പിന്നെ.
ആ- ആ ലീവൊക്കെ ഉണ്ടോ എന്തോ കാലാവസ്ഥയൊക്കെ മോശം. ഇല്ലയോ കാലാവസ്ഥക്ക് ലീവൊക്കെ കിട്ടുവോ സമയത്തൊക്കെ?
ആ ലീവ് കിട്ടാനൊക്കെ പാടാ. എന്നാലും മാസത്തി ഒരു ദിവസേല്ലോ ഒരുദിവസ- ത്തെ വർക്കിംഗ് ഡേൽ ഒരു ദിവസേ ലീവ ഉള്ളു പിന്നെ. സൺഡേല്ലെ ഹോ ആ ലീവ് കിട്ട് ആ ഹോളിഡേ ആണ് അതേ ഉള്ളു.
ആ
മ് മാസത്തി ലൊരു വട്ടെ ലീവ് തരത്തുള്ളു.
അതെല്ലേ ആ ആ
അങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് യാ. അത്ര ഒരുപാട് ദൂരെം യാത്ര ചെയ്തിട്ട് വേണംജോലി സൈട്ടിലെത്താൻ.
അതെ ആ ആ ആ അത ഈ സമയത്ത്. കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൊണ്ട് യാത്രയും ബുദ്ധിമുട്ട് ആ ചൂടായാൽ അത് അതിലും ബദ്ധ-
ആ അതാണ്.
അങ്ങനെ.
പിന്നെ വേറെന്തുണ്ട്?
ഓ പേരെന്താ?
അതന്തോ രാവിലത്തേക്ക് എന്തോ കറിയൊക്കെ റെഡിയാക്കി കഴഞ്ഞൊക്കെ വെച്ച്.
രാവിലത്തേക്ക് ഒരു കോവക്ക വെഴുക്കു വരട്ടിക്കും തോരനും അരിഞ്ഞ് വെച്ച് പിന്നെ ഇന്നത്തെ സാമ്പാറുണ്ടാവും അത് പിന്നെ നാളെ അങ്ങ് എടുക്കും അങ്ങനങ്ങ് കൂട്ടാന്ന് കരുതി
ഉം
അവിടെ എല്ലാം റെഡിയ
ആ അവിടെ ഇവിടെ നാളത്തേക്ക് എല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരാ അവ അന്ന് അരിഞ്ഞ് ന്നുംല്ല വയ്യായിരുന്നു അതുകൊണ്ട് ഭയങ്കര ക്ഷീണം കൊണ്ടൊന്നും ചെയ്തില്ല രാവിലെ എഴുച്ചിട്ട് നേരത്തെ എഴുന്നിട്ടന്നൊക്കെ ചെയ്യാലോന്ന് കരുതി
ആ
ഉം മഴ രാവിലെ എണ്ണീച്ചുമ്പം മ കറണ്ട് ഇല്ലെങ്കിൽ അതിനും പ്രശ്നമാണ്
ഓ അങ്ങനെയുള്ളപ്പോ രാത്രില് അങ്ങനെ എന്തെങ്കലും ജോലി ചെയ്ത
ആ ചെയ്ത് വെച്ചില്ല ചെയ്ത് വെച്ചില്ല മഴും ക്ഷിണം കൊണ്ട് കിടന്ന്
ആ അതാ ഉം പിന്നെ വേറെ ആരും ഇല്ലയോ ഒറ്റക്കെള്ളൂ
ആ ഒറ്റയ്ക്ക് ഒള്ളു മക്കളൊക്കെ പഠിച്ചുല്ലേ പിന്നെ തുഫാനെ കുറിച്ച് എന്താ അഭിപ്രായം
ആരാ
റ്റെ കഞ്ചാവ് പിടിക്കുന്നതിനെ പറ്റിരു ഇപ്പോഴത്തെ സർക്കാർ തുഫാന ഏർപ്പെടുത്തിയല്ലോ
ആ
എന്താണ് അത് അവിടൊക്കെ ഉണ്ടോ
ആ ഇവിടെ ഇങ്ങനെ കേൾക്കുന്നു വാർത്തകൾ ഇങ്ങനുള്ളതായിട്ടൊക്കെ കേക്കുന്നു
കഞ്ചാവും ലഹരി മരുന്നിനൊക്കെ കച്ചവടവും ബിസിനസും ഒക്കെ ചെയ്യുന്നവരെ പിടിക്കുക അവര് പിടിച്ചു ശിക്ഷ കൊടുക്കുവ അത് അവരുടെ കൂടാരങ്ങൾ തല്ലിപ്പൊട്ടിക്കുവ അവിടെ സംഗത്തിലുള്ളവരൊക്കെ പിടിപ്പിക്കുക ഇതൊക്കെയാണ്
ആഹ് അതൊന്നില്ലേ നല്ലതാ കാര്യം പഠിക്കുന്ന പിള്ളോരൊക്കെ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പിടിക്കുവല്ലോ
ആഹ് മയക്കുമരുന്നിനന് എതിരെയുള്ള ഒരു ഓപ്പറേഷൻ തുഫാൻ ആ ഇവിടെ നമ്മ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് അവരുടെ ആ സംഘംണ്ട് ആ
ആ അവിടെല്ല ഇങ്ങനെ കേസൊക്കെ
പിന്നെ പിന്നെ ഇവിടെ ഭയങ്കര കേ സാ ഇവിടൊക്കെ സ്കൂളും സ്കൂളൊക്കെ അടുത്തായോണ്ടേ ആഹ് എന്താ സ്കൂളുകൾക്ക് കേന്ദ്രീകരിച്ച് സ്കൂളും കോളേജുകള് ഒക്കെ കേന്ദ്രീകരിച്ചാ കൂടുതലായിട്ടും അതിനെതിരെയാണ് ആഹ് ഉം
പിടിച്ചോ കേസില്
ആഹ് പിടിച്ചു പിടിച്ചു പിടിച്ചു അതിന്റെ തുഫാൻ സംഘങ്ങൾ ഇവരെ ഒക്കെ പിടിച്ച് അവിടെ ഒളുത്താവളങ്ങളൊക്കെ നശിപ്പിച്ച് ആ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോ കൊറെ പിന്നെ ഇതൊക്കെ ഉം കുറ്റകൃത്യങ്ങളൊക്കെ ഇല്ലാതാവും
അതെ അതെ അതാ എത്ര തോാനം അപകടങ്ങളാ നട കൊറേ കഞ്ചാവും ഇതൊക്കെ മ ഒക്കെ മരുന്നും
ഉം മയക്ക്മരില്ലാത്തരു ലോ ഒരു കേരളമാക്കാനാണ് നമ്മളെ സർ കാര് നോക്കുന്നെ
അതെ ആ നല്ല കാര്യം എത്രയോ കുടുംബങ്ങൾ നശിക്ക്ന്ന് ഇത് ഉം
ആ ഇവിടൊക്കെ ആയി ഇവിടെ ഇവിടെ ക്കെ ആയി ഇവിടൊക്കെ അതൊക്കെ ആയി അ ഇവിടൊരോ സംഘങ്ങൾ ഇതൊക്കെ വ അ ബിസിനസ് നടത്തുന്നവരിണ്ടാര്ന്ന് അവരെയൊക്കെ പിടികൂടി അവരെ പിടികൂടി പോലീസിലൊക്കെ ഏൽപ്പിച്ച് അ വേണ്ട അല്ലാത്തവർക്ക് വേണ്ട ബോധവൽക്കരണ ക്ലാസ് തൊക്കെ നടത്തി തൊക്കെ തിനൊക്കെയുള്ള് ചെയ്യുന്നുണ്ട്
ഓ എത്ര ബോധവൽക്കരണം നടത്തിയാലെന്തുവാ കേസെടുക്കാനാന്നെങ്കി അത് പേടിച്ചെങ്കിലെ അവര് പിന്നെ നന്നാവൂ
ആ
എന്താ അതെന്താ പറയാ ഉം ഇപ്പഴും ഉണ്ടോ പകൽ സമയത്തൊ
ആ പകൽ സമയത്തും ഉണ്ട് സന്ധ്യ സമയത്തും ക്കെ ഉണ്ട് എല്ലാ സമയത്തും ഉണ്ട് ഇതൊക്കെ എർ ഒരു ഒരു ഗാങ്ങാ ഇതൊക്കെ എറങ്ങും എറങ്ങി ഇതൊക്കെയാണ് പുള്ളാരുടെ പുള്ളാര് സെറ്റിന്റെ എർ ബിസിനസാണ് ഇത് കോളേജുകളെ കേന്ദ്രീകരിച്ചും സ്കൂളിനെ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഇതൊക്കെ നടത്തുന്നെ
ഉം നല്ലതാ
ആഹ് ശെരി ഒറക്കം വരുന്ന് രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ ശരി ഗുഡ്
ഓ ശരി ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആ